ഇന്ത
ആഹ് കേക്ക്ണ്ട് എന്ത്
ഉം എന്താവർത്താനം സുഖെല്ലേ.
ആ സുഖം അങ്ങനെ പോവ്ണ്ട്. എന്തെക്കെ ഇന്നട്ട് ഇങ്ങളെ വർത്താനം.
നല്ലർത്ഥാനം ഇങ്ങനെ പോണ്. ചോറൊക്കെ തിന്ന് റസ്റ്റ് ചായ കുടിക്കാനയ ഇപ്പം ചോറു ഒക്കെ ഒരു മണി കഴിഞ്ഞിട്ട് ഒക്കെ ചായൊട്ക്ക്യാ എന്താ സ്പെഷ്യല് ഇണ്ടാക്കി വൈന്നേരത്തിന്. ഉം എഹ്‌
ഇഞ്പ്പെന്താ
ഞാനൊന്നും ഉണ്ടാക്കീട്ടില്ല. മോള് വരുമ്പോത്തിന് എന്തെങ്കിലും തട്ടി എന്തേലും ഇണ്ടാക്കട്ടെ. ആ സ്നാക്സ് ഇഞ്ഞ്പ്പ ഇന്ന് ഇണ്ടാക്ക്ണ്ല്ല. ഞാനൗല്ണ്ട്. ഔലെറ്റെ കൊയ്ക്കെട്ടെ.
ആ ശർക്കരക്കെ ഇട്ടിട്ട് രാത്രികക്ക് ഇഷ്ടാണൊ അത് കഴിക്കാൻ.
ആഹ് വല്ല്യ കൊഴപ്പല്ല്യാ. അങ്ങൻത്തൊന്നും പറ്റൂല.
ആ ആ കുട്ടികക്ക് മേഗി നൂഡിൽസ്
ക്കെ പറ്റൊള്ളൂ ഉം പിന്നെ എന്ത മ എത്ര മക്കളാ. രണ്ട് കുട്ട്യള ഏഹ് രണ്ടാളും സ്കൂൾ പോയിക്കാ ടിൻ സ്സാ എത്രയസായി.
മൂന്നര വയസായിറ്റൊള്ളു.
എ എൽ കെ ജി പോവ്ണ്ടാ അല്ല നഴ്സറി പോവ്ട
വിളിച്ചില്ല നെഴ്സറീല്
ആഹ്
എൽ കെ ജി യിലെ ഇപ്രാവശ്യം വിചാരിച്ചീരുന്നു. പക്ഷെ വേയസ് അവാത്തോണ്ട് പിന്നെ അടുതവശ്യം. നാലരാവും അപ്പൊങ്ങാണം ചേർത്തണം പെൺകുട്ടിയാ
ആ രണ്ടുള്ളും ഒരേ ഒരേ പോ എങ്ക് രണ്ട് പെൺകുട്ട്യോള് അന്നെ രണ്ടും ഒരേ പോലത്തെ കുട്ടികളില്ല അല്ലലാ
വിത്യാസണ്ട് ഹൈറ്റിലും, ഹൈറ്റും, വെയറ്റും, മുടീലും.
ക്ക വ്യത്യാസൊണ്ട്.
നോർമൽ പ്രസവേനെയല്ലേ സിസറിയനേനെയോ അയ് ശെരി
ഉം അത് കേട്ടുവാ എട്ട് മാസം കഴിഞ്ഞ് ഒമ്പത് മാസം ത്ക് ചാടിയൊരു ആഴ്ച യാകുന്നുള്ളൂ. അപ്പോത്തിന് എനീക് ഓപ്പറേഷൻ ചെയ്തു അത് വിലങ്ങിനൊക്കെ ആയതുകൊണ്ട്. രണ്ട മാസംയി പഅറിഞ്ഞ്. ആ ആ ബെഡ് റെസ്റ്റ് എയിന് കല് ഒക്കെ മേലക് വെച്ച് കെടന്ന്.
ങ്ങോ അല്ല പിന്നെ അ അങ്ങനെ കല്യാണം കഴിഞ്ഞൊടനെ തന്നെ ഉണ്ടായില്ല കൊറച്ച് കഴിഞ്ഞ് ഇണ്ടായിയതാ.
രണ്ടര കൊല്ലംക്കെ കഴിഞ്ഞിട്ടാ ഒണ്ടായത് മരുന്ന് കുടിച്ചൊരുന്നു. പി സി ഒ ടി യൊക്കൊള്ള ആളായപ്പൊ അങ്ങനെ
അതോ രണ്ടു കുട്യോളെ കിട്ടി.
അതാനെ ഒരു വെടിക്ക് അതാട് കഴിഞ്ഞ്.
അതെ അതെ പിന്നെ ഉം ഇവരെ വാപ്പ ഇവരം ഇപ്പ ഇവിടൊണ്ടാ
ഇല കുട്ടികളെ ഇപ്പ ദുബായില.
അയ്ശെരി വീട്ടില് ഇങ്ങള് ഒറ്റ പ്പെരാ അല്ല എല്ലാരും കൂടി കൂട്ടത്തിലുള്ളതാ.
ആഹ് ബെസ്സ്
ഹസ്ബൻഡിന്റെ വീട്ടിലെ ഹസ്ബൻഡ് ഒറ്റമോനാണ് ആൺകുട്ടികളുല്ലാ മ്മ മ്മണ്ടാ അത് ശരി നിൻ്റെ വീട്ടിലോ?
എന്റെ വീട്ടില് ഇന്റായിപ്പ സൗദിയിലാണ്. പിന്നെ എനിക്കൊരു അനിയനും. ഉമ്മയും. ഇമ്മമ്മയും. രണ്ട് അനിയത്തിമാരും ഉണ്ട്.
അഹ് ശെരി.
ഞാനപ്പം എന്റെ വീട്ടിൽ നിക്കാൻവന്നതാ കുറെ ദിവസായിരുന്നു വന്നിട്ട്. അപ്പൊ അങ്ങനെ എന്റെവീട്ടിക് നിക്കാൻ വന്നിട്ട് രണ്ട മൂന്ന് ദിവസം ആഹ് രണ്ടും എടുത്താണ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളു.
കണ്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാ.
അല്ല ലവ് മാരേജ് ഒന്നും അല്ല അറേഞ്ചണ്.
അറേൻജ് അറിയനാ അങ്ങന
ഉം
അങ്ങട്ടും ഇങ്ങട്ടൊക്കെ അറിയാനു
അറിയൂല്ല അത് കൊറച്ച് ആഹ് ഒരു പത്ത് മിനിറ്റ് നട ച്ച്ന്നർഞ്ഞാ കൊർച്ചൊരു ഉള്ള്ക്ക് ങ്ങനെ നടക്കാണ്ട് അപ്പൊ നമുക്ക് ആ വീട്ട്കാരെ നമുക്ക് അറിയില്ല
ഇല്ല്യല്ലേ
അഹ് ഷ് സ്വാഭാവികയിട്ട് അങ്ങനെ പറയുമ്പയെയ് ആരായാലും അങ്ങനെ ചോയ്ക്ക്യും
സ്കൂൾ ചേർത്തിയാലും കൊഴപ്പല്ല്യ അപ്പളും വെര് ന്നെ ചോയ്ക്കാ
ആഹ് അതെന്നെ അപ്പൊ വെക്കേഷ്ന് അർഞ്ഞാ നിക്കണ്ട ആവിശ്യം
പിന്നെ എന്താ അല്ല എല്ലാരെ കല്യാണം കഴിഞ്ഞതാ ആങ്ങൾണ്ടെ കല്യാണംക്കെ
ഇല്ല ഇല്ലാ കോഴ്സ് കയിഞ്ഞ് ജോലി ചെയ്യാണ് അനത്തിമാര് പഠിക്കാണ്
ഏഹ്
ഉം
അഹ് ശരി മഴ ഇണ്ടപ്പൊ അവ്ടെ മഴ ഇണ്ടന്ന് നല്ല മഴ ഇണ്ട്ല്ലേ
ആഹ് ഇന്ന് നല്ല മഴ ഇണ്ടായിരുന്നു പക്ഷെ ഇത് വരെ മഴ പെയ്തിട്ടില്ല ഉച്ചവരെയൊക്കെ ഇണ്ടായിട്ടൊള്ളൂ ഇങ്ങൾക്കോ
ഇപ്പന്നാരെ നല്ലൊരു മഴെയ്ത് ഇപ്പന്നാരാണ്ട് ഇപ്പളും ഇങ്ങനെ ച്ചെരു പാറ്റിക്കോണ്ട്ക്ക്ണ്ട്
ഏ ഇവടെ ഇപ്പൊ പാറ്റിട്ടൊന്നുല്ല കൊറെ നേരായി പാറ്റിട്ട് പ്പം മൂടിനിക്ക
പിന്നെ വെയ്ന്നേര്ത്തിന് ഉച്ചക്ക്ണ്ടാക്ക്യ ചോറും കൂട്ടാനൊക്കെ ഇണ്ടാവോ
മള് ഇണ്ടാവും പിന്നെ ഞാന് ഡയറ്റാ അപ്പ വല്ല കക്കരിക്കിം ക്യാരറ്റെക്കെ കഴിക്കും.
അഹ് ശരി.
ഞ്ഞ് അഥവാ അഹ് തെകഞ്ഞിട്ടില്ലെങ്കി ദോഷമാവോ ചപ്പാത്തിയോ അങ്ങനെ എന്തെകിലും ഇത്‌ ഇങ്ങനെക്കെ ഇണ്ടാക്കി വെക്കും
അഹ് ശെരി.
ഉം.
പിന്നെ എന്ത് എത്ര വരെ പഠിച്ച്ക്ക്ണ് പ്ലസ് റ്റോ
അല്ല ഞാന് പി ജി വരെ
പി ജി വെരെ പഠിച്ച്ക്ക്ണ് ഏഹ് പിന്നെ ജോലിക്ക് എന്തേം പോയിനാ അയ്‌ന്റേഷം.
ജോലിക്ക് പോയിട്ടില്ല ജോലി നോക്ക്ണ് ണ്ട്
ആഹ് അപ്പങ്ങളോ ഞാന് പ്ലസ് ടു വരെ പഠിച്ചിട്ടൊള്ളൂ.
ഉം ആഹ് അയ് ശെരി പിന്നെ‌കോഴ്സ് ഒന്നും പഠിച്ച്ലെ.
ഉം പിന്നെ കോഴ്സൊന്നും പട്ച്ച്ലെ പിന്നെ അങ്ങനെ ഓൺലൈനറ്റ് ടീച്ചറയ്ങ്ങാളരു അഹ് കോഴ്സ് പഠിച്ചിരുന്നു അങ്ങനട്ത്ത്പ്പോ ഓഹ് കു ഒരു കുട്ടിയ്ക്ക് ഒര് ടീച്ചറെന്ന്ള്ള തില് വർക്കെയ്യ്ന്ന്ണ്ട്.
ആഹ്
ഉം അത്ങ്ങനെ പ്ലാനയ്റ്റ് പോവാ ഓൺലൈൻ അയ്റ്റെന്നേ.
അഹ്.
ഉം അങ്ങനെ ഒരുകുട്ടി ക്ക്ങ്ങനെ ക്ലാസ് ഇട്ത്തൊട്ക്കും. മഗ്‌രിബിന്റേഷം ഇപ്പപ്പൊ സ്കൂൾ തൊർന്നത് കൊണ്ട് എഴ്മണിന്റെ ശേഷാണ് ക്ലാസ് ഇട്ക്ക
ഈ ഒരു കുട്ടി
ഈ ഒരു കുട്ടി യേ
ഹലോ
ആഹ് കേക്ക്ണില്ലാ
ആഹ് ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പളെയ് എല്ലാ സബ്ജക്ടും ഇട്ക്കണോന്ന്
അവന വേണമെങ്കേ ഓരോ ആൾക്കാർക്ക് ഓരോ എല്ലാ വിഷയംവേണംന്ന് പറഞ്ഞാ അങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഒരു സബ്ജക്ടിന് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും
ഉ അപ്പൊ അങ്ങനനക്കണ്ട് അപ്പോ ക്യാഷ് ഒക്കെ എങ്ങനെ
പേയ്മെൻറ് ഓരോ ആ നീക്കാൻ പ്ലാറ്റ്ഫോമൊ ഒക്കെ വിട്ടുക കൊടുക്കുക ഒരാാണ് നമുക്ക് തരിക ഉ പേരൻറ്സ് നേരെ അവക്ക് കൊടുത്തിട്ട് നമുക്ക് ഓലാണ് തരാം ഓല കമ്മീഷൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ളള്ളത് കിട്ടുള്ളൂ
ആം
ആഹ് അതിന അത്രൊന്നും ഇല്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഫ്രീ ആയാല വെറുതെ പോകുംണ്ട് നമ്മള കയ്ൽ എന്തെങ്കിലും ഒന്ന് ഹലാലായ രീതിക്ക് അഞ്ചു പയസ ഉണ്ടാവും ചെയ്യൂ നമ്മുക്ക് പഠിക്കാനും നല്ലതാണല്ലോ എന്നുള്ളതില് ഇല്ലല്ല കൊറച്ച് കുറവാണ് ഈ പ്ലാറ്റ്ഫോമിൽ നല്ല കുറവാ പത്ത്റുപ ഒന്നും ഇല്ല അല്ല ഒരു രണ്ട മൂന്ന് കുട്ടിയൊക്കെ എടുത്താത്താനോ പത്തു രൂപ കിട്ടൂല്ല
ഉം
ഉം അല്ല കുറവാണ് പിന്നെ അങ്ങനെ വ അത് നമ്മളൊരു നമുക്ക്ന്നുകൂടി നമുക്ക് പഠിക്കാനുള്ളത് കൂടി അല്ലേന്ന്ചാരിച്ച ഇങ്ങനെ ചെയ്യാണ്
ചിലത് ചിലോടത് നല്ലോണം കിട്ടും ട്ട ഓരോ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഉണ്ട് അപ്പ നമുക്ക് മാസം ഒരു വിവിധം നല്ല രീതിൽ തന്നെ ഉണ്ട ഒരു കുട്ടിക്ക് എടുത്താൽ തന്നെ ഒരു ദിവസത്തിന് അഞ്ഞൂറ് രൂപ
ഉം ഉം ഉം ഇന്നതന്നെ
ഇ വരെ
ആഹ്
അത് അത്ര കിട്ടൂല
ഇപ്പൊ ഒരു ക്ലാസ്സിലാ
ആ ഒരു ക്ലാസില
അപ്പൊ മെനക്കെടണതിന് മൊതലാവൂല്ലല്ലേ
ഓ മെനക്കേടണത്തിന് മുതലൊന്നുമല്ല നേരം അത്ര നേരം ഒരു മണിക്കൂറായി കിട്ടണ്ടേ അതിന്റെ മുമ്പ് നമ്മള് പഠിക്കോക്ക് പഠിപ്പിക്കാനുള്ളോ പഠിപ്പിച്ച് കൊടുക്കണോ പഠിക്കാൻ പോയൊരു പഠിപ്പിച്ച് കൊടുക്കാനുള്ള നമ്മള് പഠിക്കണം ഇതാന്ന്പറയണ്ടേ
അതന്നെ
ഉം നമ്മള് പഠിച്ച വിഷയങ്ങൾ ഇപ്പ സിലബസ ഒക്കെ മാറിരിക്കണില്ലേ ഏ
ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് വിട്ടേര്
ആഹ് ആ അത് അവൾ പഠിക്കും നല്ലോണം നാലോണം പഠിച്ചാൽ പിന്നെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ സിലബസ് മാറിയത കൊണ്ടാണ്ണ ലെ സിലബസ് അല്ല നമ്മള് പഠിച്ചമാത്തെ സിലബസ് അല്ലല്ലോ ഇപ്പൊ അപ്പൊ ആ ഒരു പ്രശ്നം കുർച്ച ഇടങ്ങാറുള്ളു അല്ലാത്ത കുഴപ്പൊന്നുമല്ല
അതായെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്ണ്ടോണ്ടെങ്ക എന്താ ചെയചാറ്റ് ജി പിടി ചോദിക്കേ
അതൊക്കെ ഇപ്പൊ അല്ലെ യാനു യൂട്യൂബിൽ നോക്കി യാണ് റെഫർ ചെയ്യാറ് ചാറ്റ് ജി പി റ്റിയിൽ ചോദിച്ചിട്ടില്ലേ അതുവരെ
ഉം
ശരി
പിന്നെ
ഹസ്ബൻ
ഹസ്ബന്റ് എന്ത് ചെയ്യണു ഏ ഏ ഹസ്ബന്റ് എന്ത് ചെയ്യണു ഹസ്ബൻഡ് നാട്ടിലാണ്
ഉം എന്താ വർക്ക്
ഡ്രൈവർ ആണ്
ടാക്സി
ആട്ടെ ആംബുലൻസ
ആഹ് അയ് ശ
ഉം
പിന്നെ
കൂട്ടേൾ എത്തിയ സ്കൂൾ വിട്ട്
ഒരാള് പ്ലസ് ടു കഴിഞ്ഞ ആൾക്ക് ഡിഗ്രി തുടങ്ങിയിട്ടില്ല ഓളുണ്ട് ഇവിടാ മറ്റാൾ എത്തിയിട്ടില്ല ഇപ്പ എത്തും ആഹ് പ്ലസ് ടു എത്തിയ മോള്ണ്ട്
ഏതാ സബ്ജെക്റ്റ്
ഓള് ഹുമാൻന്റീസ് ആണ്
ആഹ് ഇനി ഏതാ നോകണ് ഡിഗ്രി
ബി എ ഹിസ്റ്ററി കൊടുത്ത്ക്കണ് ബി എ എക്കണോമിക്സ് കൊടുത്ത്ക്കണ് ഒക്കെ കൊടുത്ത്ക്കണ് രണ്ട് സ്ഥലത്ത് കിട്ടിയിക്കണ് ഇഞ് നമ്മളെ എത്തുള്ള സ്കൂളിൽ അങ്ങട് കിട്ടിയിട്ടില്ല ഇന്നലെ ഒന്ന് വിളിച്ചപ്പോ നാളെ ഉറപ്പായിട്ട് പറയട്ടാന്ന് പറഞ്ഞപ്പോ കോളേജില് ഒരു ഒരു കോളേജിൽ ജോയിൻ ചെയ്തെക്കണ് എവിടേം കിട്ടീലകിൽ അങ്ങനെ തന്നെ പോവാന്നുള്ളതില്
ഉം
ഉം ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടാണ് ൻ ഭയങ്കര പണിയാണല്ലോ മാ ക്ക് ണ്ടായാലും കിട്ടാപണിയ അഡ്മിഷൻ കിട്ടിയില്ല അപ്പ ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാകുമല്ലോ ആഹ് തൊണ്ണൂറ്റി നാലെ ശതമാനം മാർക്ക് അതില് ഏറെ ഉള്ളവർക്കാണേൽ കൊടുക അതിനല് ഏറെ ഉണ്ടോച്ച് പിന്നെ ചെലെ കോളേജിലൊക്കെ ക്യാഷ്ഒക്കെ കൊടുത്ത ക്കാണ്ട് കേറണോല് ഉണ്ടെങ്കില് നമ്മള എത്ര മാർക്ക് ഇല്ലാത്ത ഓല ആയാലും കേറുല്ലോ അങ്ങനൊക്കെന്നെ സീ പോണ തോണ്ടല്ലാതെ വിളിക്കണ്ടതാണ് നമ്മള എടുത്തുള്ള കോളേജിൽന്നൊക്കെ ഞാനൊന്നു വിളിച്ചപ്പോൾ പറയട്ടാന്ന് പറഞ്ഞ് ദൂരായത് കൊണ്ട് നമുക്ക് ബേജാറാണ് എത്ര ദൂരം ബസ്സിൽ പോയി വരാനെ
കിട്ടിയത്
കിട്ടിയത് ഫറൂകിലാണ് ആഹ് ഫറുക്ക് കോളേജില് കുഞ്ഞെ ഇപ്പൊ കിട്ട ലാരും വിചാരിക്കണത് പി എസ് എംഒ കോളേജിലാണ്
ഉം
ആഹ് കിട്ടേക്കും ത്തെ പോവാ ലീവ് നല്ല കോളേജൊക്കെ ആണല്ലോ അടിപൊളി ആണല്ലോ ആഹ് ഫറൂക്ക് കോളേജ് അടിപൊളിയാണ്
നല്ല മാർക്കുള്ളവർക്കേ കിട്ടൂള്ളൂ ഉം ഉം
പിന്നെ ആയി കെട്ന്നോ